ഹലോ ഹലോ ആ അസ്സലാ ആഹ് കേക്ക്ണ്ട് അസ്സലാംലൈകും
വലൈകുമുസ്സലാം
ഉം എന്തക്കെണ്ട് വർത്താനം?
സുഖം തന്നെയാണ് അഒടെ മഴ ണ്ടോ?
ആ ഇവടെ നല്ല മഴയാ. അവിടെണ്ടോ?
ഇല്ല ഇവടെ ഇങ്ങനെ സ്റ്റാർട്ടേയ്യുന്നുണ്ട്.
ഉം ഇവടെ നല്ല കാറ്റടിക്ക്ണ്ട് നല്ല മഴയ്ണ്ട്.
ഉം ആഹ് ഇവിടേം കറണ്ടില്ല. ഇവടെ തോടുണ്ടേയ് തോടൊക്കെ നറഞ്ഞ്ക്ക്ണ്.
ഏഹ് ആഹ് ഞങ്ങൾ ഇവടെ പൊഴന്റെ വക്കത്തന്നെയാണ്.
ആഹ് ആഹ് ഇവടെ തോടും പാടൊക്കെ ഇണ്ട്.
ഏഹ്
ഇവടെ വല്യ വല്യ ആൾക്കാരൊക്കെ വന്ന് ഫുട്ബോളൊക്കെ കളിക്കും പാടത്ത്.
എഹ് ആഹ്
വേറെന്താ?
റ്റായ കുട്ച്ചോ?
ആഹ് ചായ കുടിച്ചു. ചെറിയ കുട്ടിണ്ട് രണ്ട് മാസായേ. കുട്ടികള്പ്പ സ് കൂൾട്ട് വന്നതാണ് അവർക്ക് ചായക്കെ കൊടുത്തു.
ആഹ് എന്തെ ചായക്ക് എന്തെങ്കിലും?
ആഹ് ബെന്ന് ആഹ് അങ്ങനെന്നുല്ല അതിനൊന്നും ടൈമില്ല അവർക്ക് ബെന്ന് പിന്നെ കപ്പ് കേക്ക് അതൊക്കെ കൊടുത്തു.
ഓഹ് പിന്നെങ്ങനെ രാത്രിയെക്ക് ഫുഡൊക്കെ ആക്കിയോ? ഉച്ചക്കൊന്നായിട്ട് വെക്കല?
ആഹ് രാവിൽത്ത രാവിൽത്ത കടിയെന്നെ എട്ക്കല ആഹ് നിങ്ങെളെന്താ ഇത്? രാവിൽത്തെ ഫുഡൊക്കാക്ക്യൊ?
ആഹ് രാവിലെ രാ രാ ഉച്ചക്ക് ചോ രാവിലെ ചോറ് വെച്ചീൻ മോക്ക് സ്കൂൾക്കുണ്ടോവാൻ ചോറ് വാണെ അപ്പൊ ഒന്നായിട്ട് വെക്കും അപ്പിന്ന് രാത്രി ആഹ് രാത്രി പ്പ ചോറ് കൊറവാ ഇനി എന്തെങ്കി ചപ്പാത്യോ ന്തെങ്കിലു ണ്ടാക്കണം. ഹ്
ആഹ് ആ
ഉം
പിന്നെ ഉച്ചക്കോ? ഉച്ചക്ക് സ്പെഷ്യൽ ന്തേലു ണ്ടായിരുന്നോ?
ഉച്ചക്ക് ന്ന് സ്പെഷ്യലൊന്നും ല്ലേനി ന്ന് മുട്ട ഓംബ്ലേറ്റ് ന്ന് ചക്കക്കുരു കറി അങ്ങനെക്കെനി ഉം ആ ഉം അങ്ങാടിക്കൊന്നും പോ അങ്ങനെ എല്ലാരൊന്നറീല്ല. അ ബിര്യാണി അങ്ങൻത്തൊക്കെറിയുള്ളു അല്ലാതെ കുക്കിങ്ങ് മ്മക്ക് ഓക്കെയല്ല
താം മാരീഡാണോ?
ആഹ് മേരീഡാണ്
ആഹ്
ഉ ഞാൻ വല്ലാതെ കുക്കിംഗ് കുക്കിംഗ് നാനെയാണ് അങ്ങനെണ് വെ അങ്ങനെ പഠിക്കാൻ പോണ ടൈമു ഒക്കെയ്നി
ഉം. ഞാനോരോന്ന് പരീക്ഷിക്കും. പ്പ ചെറിയ കുട്ടിണ്ടായോണ്ടൊന്നും നടക്കൂല്ല.
ആഹ് എത്രായി കുട്ടിക്ക്?
കുട്ടിക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ടേള്ളൂ
ഏഹ്
ഉം എന്റെ വീട്ടിലായിരുന്നു പ്പ ങ്ങോട്ട് വന്നത്. മൂന്ന് കുട്ടികൾ നാല് കുട്ട്യളാണ്
ഏഹ് ബാക്കി ഏഹ് സ്കൂളൊക്കെങ്ങനെ അവിടെ അടുത്താ?
ആഹ് അവിടെ ട്ത്ത് ന്നെണ്. മൂത്ത മോന് അങ്ങാടീക്ക് പോണം ബസ്സില്
ഏഹ് സ്കൂള പ്പ സ്കൂളൊക്കെ വിട്ട് വന്ന്ണ്ടാവല്ലൊ ല്ലേ?
ആഹ് അവരൊക്കെ വന്നു. അതന്നെ അവർക്കൊക്കെ ചായ കൊട്ത്തു.
ആഹ് യെപ്പളാ സ്കൂള് ല പോവല്? പകലെപ്പളാ പോവല്?
മോണിങ്ങില് പത്ത് മണി പത്തരക്ക് ക്ലാസ്സ് തൊടങ്ങും. ഏഹ്
വണ്ടീലാ പോല്?
ആഹ് ബസ്സ് സ്കൂൾ ബസ്ണ്ട് മൂന്നാളും ബസ്സിലെന്നാ പോല്.. ആഹ് പ്പ വർക്കുള്ള സ്നാക് നും എല്ലാതും റെഡിയാക്കി കൊടുക്കണം. ആ ഒരു ടൈമിന്റുള്ളില് ഭയങ്കര
ആഹ് സ്നാക്സും ലഞ്ചും ഒക്കെ കൊണ്ടോവോ?
ആഹ് അവര് എ ഉച്ചഭക്ഷണം അവിടുന്ന് കിട്ടും ആഹ് സ്നാക്സായിട്ടെന്തെലും കൊണ്ടോയാ മതി. ആഹ് ഗവൺമെന്റ് സ്കൂളാണ്.
ഏഹ് എന്താ നിങ്ങള് ന്താ വായിക്ക എന്തെ പുസ്തകമൊക്കെ വായിക്കോ?
പുസ്തകം വായിക്കുന്നോട് വല്യ താല്പര്യൊന്നുമില്ല.
ഏഹ് ടൈമ്ട്ടണ്ടാവ് ല്ലല്ലേ? ചെറുതായിട്ടൊക്കെ ആദ്യൊക്കെ വായിച്ചിനി അങ്ങനെയൊന്നും ടൈമ് ഒന്നും കിട്ടൂല ഒഴിവുള്ള ടൈമില് ഫോൺ എടുക്കും എന്തെങ്കിലും
ആഹ് അതിപ്പോ എല്ലാരും അതൊക്കെ തല്ലേ ഇപ്പൊ എല്ലാരും ഫോൺ മ്മേലല്ലേ ടൈമ് കളയണ് ചെറിയ കുട്ടികള് വരെ ഫോണ് മ്മേലാണ്
ആഹ് ഫോണ് കിട്ടിയാ മതി കുട്ടികക്കൊക്കെ
ആഹ് ഭക്ഷണം കഴിക്കാനൊക്കെ ഫോൺ തന്നെ ആയിരുന്നു ഞാൻ ഇപ്പൊ നിർത്തി
ആഹ് ഇവിടെ അങ്ങന എന്റെ മോളും അങ്ങനന്നെയ ഫോൺ ആഹ് ഫോണുമ്മേക്ക് നോക് പിന്നെ ഇപ്പളാരെ ചേർത്തിട്ടുള്ളു എന്റെ മോളെ എൽ കെ ജി ലാ
ആഹ് എന്റെ മൂന്നാമത്തെ മോള് യൂ കെ ജി
ഏഹ്
ഉം മൂത്ത കുട്ടി ആറില് പിന്നെ നാലില്
ഏഹ് മോള് ഭയങ്കര ആഹ് സ്കൂൾക്ക് പോവാൻ മ മടിയാ പിടിച്ചു കൊണ്ടോണം
ആഹ് ഇവിടെ അങ്ങെ തന്നെയാണ് രാവിലെ നീക്കാൻ നല്ല മടിയാണ് ചീത്ത പറഞ്ഞിട്ടും ആഹ് അല്ലെങ്കിലേ മടിയാണ് ഇവിടെ
ആഹ് ഇന്ന് ഇന്നെങ്ങനെ മഴ ഉണ്ടായിനോ ആഹ്
ആഹ് ചെർതായിട്ട് ചെർതായിട്ട്
ആഹ് ഉം ഉം ട്രിപ്പൊക്കെ പോയൊണ്ടോ
ആഹ് ട്രിപ്പ് പോ ഡിസംബറിൽ പോയതാ ഞങ്ങൾ ഒരുമിച്ച അങ്ങനെ പോകല ഫാമിലി ടൂറ്
ആഹ് കഴിഞ്ഞ വേനൽ
ഉപ്പാന്റെ ഫാമിലി
ആഹ് ഫാമിലി ട്രിപ്പ് ആയിട്ട് പോകലായിരിക്കും അല്ലേ
ആഹ് ആഹ് അപ്പൊ അത് ഞങ്ങള് ഇല്ല വെക്കേഷനില് പോയിട്ടില്ല എല്ലാ എല്ലാ പ്രാവശ്യം ടൂറ് ഡിസംബറില
ആഹ് ആ ക്രിസ്മസിന്റെ ആ ടൈമിലേക്കാറില്ലേ
ആഹ് റിസോർട്ടിലൊക്കെ നിക്കും
ആഹ് ആഹ് ആഹ് അന്ന് ഞങ്ങളും പയി
ഉം നിങ്ങളെങ്ങട്ടാ പോയി
ഞങ്ങളിവിടെ മുക്കം ഭാഗം മുക്കത്തില് ഞങ്ങളും വയനാട്ക്ക ആഹ് ഉം അവിടൊക്കെ പോയിനൊ ആഹ് റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചെ
ആഹ് ആ വയനാട്ടില് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിക്കണ്
ആഹ് പിന്നെ എന്തെങ്കിലും ചെടികളോ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടേണ്ടോ ചെടി നടേണ്ടോ കൃഷിയോ ഇന്നും ടൈമിട്
ചെ ചെടികളൊക്കെ നട്ടിരിന്ന് ഞാനിപ്പോ ആഹ് ഞാന് റസ്റ്റ് തയജന്റെ വീട്ടിലായിരുന്നു അപ്പോ ചെടികൾ ന അതൊക്കെ കരിഞ്ഞു പോയി വെള്ളം കൊടുക്കാത്ത കൊണ്ടയി അവിടെ എങ്ങനെയാ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ
ചിലപ്പോ ആദ്യ കിട്ടീനി ഇപ്പൊ നമുക്കൊന്നും വല്ലാതെ ഇൻട്രറസ്റ്റ് ഇല്ല ഇട നടുമ്പോ ആടുകളും അങ്ങനത്തെ എന്തെങ്കിലോക്കെ വന്നട്ട് കോഴിയൊക്കെ വന്ന്
ആ ആടുകളൊക്കെ ഉണ്ടോ അവിടെ വളത്തുണ്ടാവോ
ആഹ് ആടുകളൊക്കെ ഉണ്ട് ആഹ് ശരിയാന്ന് നിൽകൂല ആ ഞങ്ങടെ ഞങ്ങടടുത്തില്ല അടുത്തുള്ള അയൽവാസികൾ എടുത്തൊക്കെ ഉണ്ട്. ഹലോ ഉം എ എന്തായി ചോറിനെന്താ ഇന്ന് കറി
ഹലോ
ആ ഹലോ
കറിയ ചോറിന് ആ ആ കേൾക്കണ്ടേ ചോറിന് കറി ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിട്ടില്ല ഉപ്പേരിണ്ടാക്കി ബീട്ട് റൂട്ടും മാമ്പയറും
ഏയ് അതിന്റെ മക്കള് കൊണ്ടുപോയി മ്മ് ആഹ്
അല്ല മക്കൾക്ക് ഉച്ചഭക്ഷണവും സ്കൂളിൽ ഉണ്ടല്ലോ
ഏ ഏ സ്നാക്സ് ഒക്കെ എന്താ കൊടുത്തയക്കല്
സ്നാക്സ് തന്നെ കപ് കേക്കോ ബിസ് ക്രീം ബിസ്കറ്റ് അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉം പിന്ന കൊടുക്കുമുന്നേ പിന്നൊൾ ക്ക് ഫ്രൂട്ടസ് തന്നെ പറ്റുള്ളൂ യു കെ ജി പഠിക്കണ മോൾക്കേ അപ്പൊ അവൾക്ക് മാങ്ങേ മുന്തിരിയോ അങ്ങനെ കൊടുത്തയക്കും
ആ ഏയ്
ഇവിടെ ഇങ്ങനെ കുട്ടികളുണ്ടോ
ഇവിടെ എന്റെ മോളെ തന്നെ ഉള്ളൂ ഒരു കുട്ടി ഞങ്ങളെ വീട്ടിലെ കുട്ടികളല്ല ഞങ്ങളന്നെ ഉള്ളു പിന്നെമ്മീപ്പ കറി അങ്ങനെ കഴിക്കാനും അങ്ങനെയൊന്നില്ല അതാണ് സ്കൂൾക്ക് പോകാൻ ഒന്നാമത് മടിയാണ്
ആഹ് എങ്ങനെയാലും ഒരു കുട്ടീനെ നോക്കിയാൽ മതിയല്ലോ അല്ലേ
അ ആഹ ഒരു ആ നല്ല രസമാണ് പരകട്ടികള് ഉണ്ടാവോ
ആ ഞങ്ങളിപ്പോ വേറെ പോന്നു തറവാട്ടിലായിരുന്നു
ഏ ഇവിടെ ഞങ്ങളന്ന ഞങ്ങളന്നെ ഉള്ളു ഹസ്ബൻറിനെ ഉള്ളു ഇവിടെ മോനെ
ആഹ് അപ്പൊ പ്രശ്നമില്ല
ആഹ് ഉം
അല്ലെ
ആഹ് ആഹ് പത്തു മിനുട്ടായി അല്ലേ പത്ത് മിനിറ്റ് ആണ് പത്ത് പതിനൊന്ന് മിനിറ്റ് ഒക്കെ ആവാ എന്നായിക്കോട്ടെ ശരി ഇപ്പൊ പത്താ പത്താ പത്തായി ഇപ്പോ ഉം എന്നാ ശരി
ആ ഓക്കെ ഓക്കെ ഉ ആവണില്ലല്ലോ
ആയില്ല
ഹലോ ഹലോ ഹലോ